ഹലോ
കേക്ക്ണ് ല്ലെ
ആഹ ആഹ് കേക്ക്‌
ഉം ന്നട്ട് എന്തൊക്കെ വർത്താനം എന്താ സുഖായിട്ട് അങ്ങനെ പോണ് പിന്നെ
ഉം
പച്ചക്കറി കിട്ടീല്ലേ
ഉം ക്കറി ഉം
എന്തുട്ടാ ഞാനൊന്നും വാങ്ങിട്ടില്ല ഒരു പിന്നെ നൂറ്
ഏഹ് ഇന്റെ നൂറ്റി പതിനേഴ്
പിന്നെ ഇജ്ജ് പിന്നെ കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ചിരുന്നില്ലേ ഞാൻ എന്ത്താ മേടിച്ചിക്ക്‌ണ് ഒന്നും ഇല്ല
എത്താണാ വേട് ച്ചത് ന്ന് ഞാൻ അങ്ങനെ നോക്കി പോയി എന്താ ക്യാരറ്റിന് ഒക്കെ എന്താ റേറ്റ് ലെ അപത് രൂപയാ ത്രേ ബീറ്റ്‌റൂട്ടും ന്നട്ട് എത്രണ്ണാള്ളത് ഞാനിപ്പോ ഉപ്പേരിം വെക്കാന്ന് വിചാരിച്ചിട്ടാ വേടിച്ചത് അത് ഞ് എന്താ കുബ്ബൂസ് കിട്ടാണെങ്കില് ആഹ ആ അയിനും അയിനും വിചാരിച്ച്ങ്ങാണ്ട അത് മേടിച്ചത് പറയാ
ആഹ
പിന്നെ ലിയ മോക്കും തന്നെ ഇങ്ങനെ നടന്ന് കഴിക്കാനും ഇഷ്ടാട്ടോ
ആ ആഹാ യിക്ക അങ്ങനെ സുഖണേ ഞാനും തന്നെ അതന്നെ പ്പിക്ക് ചോറിലിട്ട്ങ്ങാണ്ട അങ്ങനെ കൊടുക്കലുണ്ട് അയിന് ഉപ്പേരിയമ്മക്ക് ലില്ല അതിന കാരിട്ട് ഓല്ക്ക്‌ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്തെലും ഫുഡ് ണ്ടാക്ക വീട്ടണ്ടക്കുമ്പോഴ ഇടാനും ആഹ ആ ആ ആ പിന്നെ അതേപോലെ കിഴങ് വേടിച്ചിടില്ലെന്ന് തോന്ന കിഴങ്ങടി വാടിയ കിഴങ്ങടി
തന്നെ മുളച്ചിക്കണോ അല്ലെങ്കിലും സാധനൊക്കെ മോശ ആവണ്ടിട്ടോ ഏഹ ഉള്ളിയൊക്കെ പറ്റ ചെറുതക്കണേ ഇനിയിപ്പോൊ അനീസിന്റെ അവിടെ തന്നെ വാങ്ങേണ്ടി വരുന്നാ
ആഹ് അവിടുത്തനി പയ തുറ പോകാതിരിക്കുന്നല്-
എല്ലാരും കഷ്ടക്കരം
നല്ലത് നമുക്ക് പുസ്ത്താനാണ് നല്ലത് ഈ വെല്ലെന്നേ ആണേനും
ബുസ്താനിലാവുമ്പോ നല്ല സാധനണ്ട് പക്ഷെ പത്ത്റുപ്യൊക്കെ കയിക്കാൻ പറ്റില്ലന്നള്ളൂ
ആഹാ അയ്യഞങ്ങള് ഇരുന്നൂറ്റിയ്മ്പ് പറഞ്ഞാൽ മടി കാക്കിലോൻ പറഞ്ഞാൽ മതി പത്തിരിവിനൊക്കെ ആവും അതൊക്കെ നടക്കുള്ളു അല്ലാതെ തപ്പതൊന്നും നടക്കൂല ഉം കട്ലിറ്റല്ല ഇനി ഈസ്റ്റ് വാങ്ങിയങ്ങണ്ട് ഇനിയിപ്പോ കാക്കു നല്ല കാരം കടിയുള്ത് പാലപ്പം ഇണ്ടാക്കണങ്കില് നീ ഇണ്ടാക്കിക്കണം ആഹ് ഇണ്ടാക്കണം
വേറെ എന്ത്ക്കക്കെണ ഈസ്റ്റ്ട
ആറൊക്ക ഈസ്റ്റ്‌ ഇപ്പൊന്താ ഞാന ഇക്ക ഞാൻ അക്കെ ഇടല്ലേള്ളൂ ഞാൻ പററന്നന്ന് ബ്രെഡ് ബ്രഡ് ണ്ടാക്കണേക്കട അങ്ങനെ കുബൂസ് ഉണ്ടാക്കണോവും അപ്പ നമക്ക് ആവശ്യം വരില്ലല്ലോ
ഇത് വരെ ഈസ്റ്റ് യൂസ് ചെയ്ട്ട് സക്സസ് ആയിട്ടില്ല
ഉണ്ടാക്കിട്ട ന്നല്ല
ഉം ഉം
അ അങ്ങനെയൊക്കെ ചെയ്യണം രോരുത്തർ ഞാ കയിട്ട ഈ പലപ്പണ്ടാക്കാര അപ്പൊ നീ കാക്ക വന്നാല അക്കാരം എനിക്ക് ഇപ്പ നമക്ക് അത്ര ആവശ്യല്ല ന വന്ന കഴിഞ്ഞാല അക്കാരം രാത്രിക്കും മടരും കടി രാവിലെയക്കെ
ഫാസ്റ്റ് വെറൈറ്റീസ് ഇള്ള
ബ്രേക്ഫാസ്റ്റ് റെസിപ്പീസ് എനക്ക് ഇപ്പ എന്താ ഇഷ്ടുള്ളന്ന് വെച്ചഴിഞ്ഞാല് ഞാൻ ഇവിടെ
വെറൈറ്റീസ് സാധാരണ നമ്മുടെ പ്പും നൂലപ്പല്ലാതെ വെറൈറ്റീസ് ട്രൈ ചെയ്യാനും വലിയ താല്പര്യ ഉണ്ടായിനു ഇങ്ങനെും എന്നു ഇത്‌ തന്നെയിട്ട് തന്നെ എനിക്കല്ലേ ചടക്ക കുടിക്കും
ആഹ് കുട്ടിപ്പെ അ പലരും പലതിനാണ് അപ്പ എന്റെ ഫ്രണ്ട്ണ്ട്ട്ടൊ ഓള് ഇങ്ങനെ ബ്ലോഗറാണ് ഓൾ തന്നെ കാണാ അങ്ങനെ നൂൽപ്പുട്ട് ഉണ്ടാക്കിയിട്ടന്നെ നൂൽ പുട്ട് പിന്നെ ഇതാക പിന്നെ നൂഡിൽസിന്റെ പോലെ ആക്കുക നല്ല ഇ എങ്ങനെ കണ്ടക്കണ
റെസിപ്പി
അതേപോലെ ചപ്പാത്തി ഇണ്ടാക്കി ചപ്പാത്തി ചെറുതായിട്ട് ഇങ്ങനെ കട്ടയ്തിട്ട് അത തന്നെ മസാല ഇട്ടിട്ട് ആഹ് അതുപോലെ ബ്രെഡന്നെ ഇണ്ട് അതേപോലെ മസാല ആക്കും
പറ്റു വെറുതെ ആകുമ ഒന്നാള് മറ്റേ പുഡിങ് ഉണ്ടാക്കിയ പോലെ ആകുമ എന്നുള്ളതാണ് കാണുമ്പോ നല്ല ടേസ്റ്റ് ചിയക്കാരോ പക്ഷെ അതടി അത് ഞാനും കളഞ്ഞു വെറുതെ വേസ്റ്റ്ആയി ഇട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെറ ആഹ് ഞാൻ പിന്നെ അതിറെ ചൊറുക്ക് കണ്ടപ്പോളേ അതിന്റെ രസം കണ്ടപ്പോളാണ് അത് എന്നാലും ഒരു ടേസ്റ്റ് എന്താന്നറിയോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മള് കുട്ടിയൾക്ക് എന്താ ഏഹ് ബിസ്ക്കറ്റ് ഒക്കെ വേരകി കൊടുത്തന്നില്ലേ പണ്ട് കുറുക്കാക്കിട്ട് ആ ആഹ് ആ ഒരു ടേസ്റ്റ് ആണ് അ ഇങ്ങനെ ഒരു ഉള്ളുള്ള പോലെ
ആഹ് ഒരു ഇത ഒരു കടിക്കൻ കേക്കുന്നുണ്ടെങ്കില് ഓക്കെയ ആണ് ഇതാ ആ ഇപ്പണ്ട് പുഡി അതു പോലെ ഡീ ഞാനിങ്ങനെ കണ്ട ഇന്ഷാ അള്ളാ ഒരീസം ഉണ്ടാക്കണം വിചാരിച്ചി കേട്ടോ പിന്നെ ബ കേഡിലെ ബിസ്ക്കറ്റ് നിരത്തിക്കട്ടെ ആദ്യം ഇങ്ങോട്ട് അയ്ന്റെ മോൾക്ക് കാസ് ചാട് നമ്മള് നമ്മ കാസ് റ്റാഡ്ല്ല ഇണ്ടാക്ക അയിലാറ ഒന്ന കൂടെ ലൂസ ആക്കിട്ട് ഇണ്ടാക്കിക്ക എന്നട്ട് അതൊഴിച്ചു കൊടുക്ക എടാ അതിന്റെ മുകളില് വീണ്ടും വേറെ വിധത്തിലുള്ള ഒരു ബിസ്ക്കറ്റ് നിരത്തി വെച്ട്ടോ ആഹ് ആ ആഹ് പിന്നെ അയിന്റെ മോള തന്നെ വേറെ ബണ് ഒരു ബിസ്കറ്റ് നിർത്തി വച്ചു എന്നട്ട് അതിന്റെ മോള് കസ്റ്റാർഡ് ഒഴിച്ചു ഇങ്ങട്ട് പിന്നെ വിപ്പിംഗ് ക്രീം ബീ പിന്നെ ബീറ്റ് എയ്ത്ങ്ങാണ്ട് അത് കൊറച്ച് വെച്ചു ഒരു ലെയർ കൊടുത്തു പിന്നെ അതിന്റെ മോളിൽ ഞമ്മളെ ആ സേം വിപ്പിംഗ ക്രീം അല്ലേ സേമിയ മറ്റേതില്ലേ നമ്മള കുനാഫന്റെ സേമിയേന ഇല്ലേ അത് അതേപോലെ വറത്തങ്ങാണ്ട് അത് അതിന്റെ മുകളില് ഒരു ലെയർ ആയിട്ട് എന്നിട്ട് പിന്നെ ന്യൂടെ എല്ലെറ്റ് ഇങ്ങെ ജസ്റ്റ് ഇങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ട് ഇങ്ങനെ വരെ കൊ ക്കണ പോലെ കാണാ നല്ല രസുണ്ട് അവ കഴിക്കാനും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവണംക്കാലം ഇഗ്രീഡിയൻറ്സ്ല്ലേ ചേർ
വിറ്റ് ആ ഗ്രീമക്കല്ലേ
അ അപ്പൊ കണ്ടപ്പോ രസം ഇനിയിപ്പോ എന്തായാലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവണ സമയത്ത് തക്കാരങ്ങളോ കാര്യങ്ങളോക്കെ ഉണ്ട കണ സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കണം
അതിൻ അതിലേറെ നല്ലത് ആദ്യം ഒന്ന് ട്രൈ ചെയ്യയാണ് അല്ലെങ്കി പിന്നെ ഫങ്ഷൻ കൊള്ളാവോ
ഉം അത് സത്യാണ് പിന്നെ ഒക്കെ നോക്കണ കട്ട ചെറുക്കാണ്ട് ഇനി ചെലപ്പം ഇണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഉം
ഫുഡിങ് ഉണ്ടാക്കിയ പോലെയാവും
ഉം ആ പുഡിന്ന് ഞാൻ നോക്കിയതാണ് ഞങ്ങള് തറവാട്ടിലാ അതിന് അത്ട്ടോ
നോണ്ടാ അനക്കെ അതിന്റെ ടേസ്റ്റ് പറ്റാത്തോണ്ടായിരിക്കും എനിക്ക് പറ്റിയേക്കാരന്ന് വിചാരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയതേ
ഒറ്റ മാസാ ട്ടിണ്ട് ഞാങ്ങനങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മക്കളോടോന്ന് ഞാൻ പറഞ്ഞു മീരെടും പൊന്നുനോടും ഒന്ന് പിന്നെ ചെറിയോര്ച്ചാ ഒന്ന് തിന്ന് കാണിച്ചിരിക്കുന്നത് ഹ് കുട്ടികളല്ലേ എന്തായാലും ചിരിക്കണ് ഇച്ചുകൊണ്ടക്കാര അല്ല എന്താ ചെയ്യാ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ക്കി അത് പിന്നെ സ്റ്റീം ചെയ്ത് ഇതായി വരുമ്പ
ഉം എത്ര നേരാണ് അത് സ്റ്റീംമ് ആവണ് ആവിണെങ്കിൽ കൊറ ടൈം പിടി
അത്ര ഗ്യാസും, മുട്ടയും, പാലും, ബ്രെഡും എല്ലാത വേസ്റ്റ് ആവല്ലേ
ഉം
യഹ് പിന്നെ ആ ബൈക്ക് പണിക്ക് പോയിട്ടില്ല അതേപോലെ ഞാൻ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കി നല്ല രസ് സ ഉണ്ടായിരുന്നല്ലോ ബോണ്ടി ഉണ്ടാക്കി ഞാന് ചോക്ലേറ്റ് ഇല്ലേ മുഠായി ബോണ്ടി അത് ഇതേപോലെ തേങ്ങ പിന്നെ ആദ്യം തേങ്ങങ്ങനെ
ആ ആഹ് അങ്ങ
ഇന്നിട്ട് അതിന്റെ ബേക്കത്തെ അ കറത്ത കളർ ഇങ്ങോട്ട് ആ ടുത്തിട്ട് കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ട് വറുത്തെടുത്തു അതിന്റെ വെള്ളം ഒന്ന് വലിഞ്ഞ്ട്ടീട്ട് വലിച്ചാൻ വേണ്ടയിട്ട് ഇങ്ങ്ട്ട് പിന്നെ പിന്നെ മിൽക്ക് മെയഡും ഇതും കൂടി കൂട്ടിട്ട് നല്ലവണ്ണം കുഴച്ചിട്ട് ഇങ്ങനെ അതിന്റെ ഷേപ്പ് ആക്കിക്കെ അങ്ങിട്ട് ചോക്ലേറ്റ് പിന്നെ ഡബിൾ ബോയിൽ ഇത്ങ്ങാണ്ട് ഇതാക്കുക ഉക്കുക എന്നിട്ട് അതില് മുക്കിങ്ങാണ്ട് ആ ഉണ്ട നല്ല രസുണ്ടായിരുന്നു അത് അങ്ങനെ ഇണ്ടാക്കീട്ട് അതും എല്ലാർക്കും ഒന്നും ഇഷ്ടമായിനു ഇതും അത് ഏകദേശം ഒപ്പ ഒപ്പായിട്ട് ഉണ്ടാക്കി ഇത് ഇങ്ങട്ട് പിന്നെ എന്താ പറ അത് അത് പോക്കാണ് ഇത് ഉഷാറന്ന് പറഞ്ഞി എല്ലാരും
എഹ് എ ഇത് പിന്നെ കൊറച്ച് കോസ്റ്റ്ലി ആണ്
ആഹ് പക്ഷെ എല്ലടീ ഇമക്കുത്മക്കും നോക്കാണ്ച്ചെങ്കില് ഒരേ ചെലവനല്ല മറ്റേമുക്ക് എത്ര മുട്ടിം പാലും പഞ്ചസാരിം വാനിലാഎസൻസും എത്ര ചിലവാക്ക്ണു പ്പ പുഡിങ്ങിലി പിന്നെ ഇതിനനുച്ച് നമ്മൾ വീട് തേങ ഞമ്മളെ വീട്ടിലുള്ള താനും
പിന്നെ ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ്ണ്
ആഹ് ആ വിടാക്ക് അ അത്ര പിന്നെ മിൽക്ക് മേട് കുറച്ച് മതി അയ്ക്ക് ഇങ്ങനെ അത് പുതിർത്താലല്ലേ ജസ്റ്റ് ഒന്നി ങ്ങനെ പിന്നെ കൊയ്ച്ചെടുക്കാൻ വേണ്ടീട്ട് മാത്രമല്ലേ വേ വേണ്ടിട്ടോള്ളു ഞാൻ ചെറിയ ഒരു ബോട്ടില അതന്നെ ഇഷ്ടം പോലെണ്ടായിന് ഉപയോഗിച്ചന് പിന്നെ അത് പ്ലേറ്റിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് അയിമ്മേന്ന് കോട്ട് ചെയ്ത് എടുക്കണേലോ അല്ല ന്നായിട്ടും ണ്ടാക്കാനൊന്നും വേണ്ടല്ലോ ചെറിയൊരു ചോക്ലേറ്റ് വേടിച്ചിട്ട് തന്നെ കൊറെ ഇണ്ടാക്കാണ്ടായും കുട്ടികൾകോക്കെ ഇഷ്ടമായിട്ടോ കുട്ടികൾക്കും വലികൾക്കൊക്കെ ഇഷ്ടമായി അത്
ആഹ് അത് അതാവുമ്പോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഉം കുക്കിംഗ് അങ്ങനെ തന്നെയല്ലേ ചെലത് ഫ്ലോപ്പ് ആകും ചെലത് സക്സസ് ആകും
ഓരോന് വന്ന് ശരിയാ ഇതുവരെ എനിക്കങ്ങനെ- എനിക്ക് ആ പുഡിങ്ങിന്റെ അത്ര എന്റെ ജീവിതത്തിൽ ഒന്നും ഫ്ലോപ്പായട്ടില്ല അത്ര തിന്നാലും ഞാന് എത്ര ധൃതിയായിട്ട് അല്ലെ എടുത്ത- പണി ആലോചിച്ചിട്ടാട്ടോ ഒരു ആ സങ്കടം എത്ര എങ്ങാനും നേരം മെനക്കെട്ടി ഇരുന്ന്-
ഉം
ഞാൻ പറയാ അതിലേറെ റിസ്ക് ആയിട്ട് എടുത്ത്ങ്ങാണ്ട് നമ്മള് ഉണ്ടാക്ക്ണതാണ് കേക്ക് കേക്കും - ഒക്കെ ഒക്കെ ഇതുവരെ അങ്ങനെ ഒരു ഫ്ലോപ്പയിങ്ങ
ഉം ഉഷാറാവലുണ്ടില്ലേ
ഇഞ്ഞി ഇഞ്ഞി ഇണ്ടാക്കണം ഒരു ദിവസം കേക്ക്
ഉം
ഒറ്റയക്ക് ഇണ്ടാക്കണം എന്നാലേ തിന്നാൻ കിട്ടും എന്തേലും ഫംഗഷൻ ഇണ്ടാക്കും ആവുമ്പണ്ട എന്തേലും പരിപാടി ആവുമ്പോ ഉണ്ടായി കഴിഞ്ഞാല്- എല്ലാർക്കും ഒരേ പീസ് ഒന്നും അധികം കഴിക്കാനൊന്നും കിട്ടൂല് കുട്ടിയോൾക്കും തന്നെ ഓലെ പൂതിക്കനുസരിച്ച്- തിന്നാനൊന്നും കിട്ടൂല്ല ഇത് പിന്നെ ഒറ്റക്ക് അങ്ങനെ നമുക്ക് ഇണ്ടാക്കാൻ- ങ്കില് ഒരു കേക്ക് ഇണ്ടെങ്കിലും അത്യാവശ്യം ഇണ്ടാവോലോ
ഉം ഉം
ഇനി നാത്തൂന് വരുണുണ്ട് അറിഞ്ഞീനു ഓളെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഓള് വന്നിട്ട് ഓള് അയിന് വെറും ചോക്ലേറ്റിനെ ഓവൾക്ക് ഇതൊന്നും വേണ്ട ഇങ്ങനത്തെ കേക്കൊന്നും വേണ്ട അവൾക്ക് ബ്രൗണി
ബ്രൗനി കെക്കോ
ഉം അത് കേക്കല്ല ആ ഇതുപോലെ നമ്മള് വിപ്പിംഗ് ക്രീം വാണ്ട പിന്നെ ഇത് മാത്രം മതി വിച്ച-
ആ കേക്കു മ -
പത്രവോം
ആഹ്
ചോക്ലേറ്റും ബട്ടറും പിന്നെ മിൽക്ക് ചെയ്യാ നമ്മള് കൊക്ക പൗഡറും മൈദ ഇതൊക്കെ തന്നെ നമ്മ സദാങ്കിസാധനങ്ങ ബേക്കിംഗ് പൗഡർ വേണ്ട ആ എങ്കി പരാജയം - ആഹ് പാരാ എന്നിട്ട് ഇതൊക്കപ്പാടേ മിക്സ് ചെയ്തിട്ട് നമ്മള് ബേക്ക് ചെയ്തെടുക്ക എന്നിട്ട് അയിന്റെ മോളില് വേണെങ്കി നമ്മക്ക് ചോക്ലേറ്റ് വേണെങ്കി നമ്മക്ക് എന്നട്ടിങ്ങനെ ജസ്റ്റ്‌- ഇങ്ങനെ വര വരച്ചൊടുക്കൂലേ നമ്മള് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാന് അത്രമാത്രോള്ളൂ ഉള്ളിലി ചോക്ലേറ്റിന്റെ പീസ്കള് വെക്കാം അതേപോലെ ഇങ്ങനെ നമ്മള് ബെയ്ക്ക് ചെയുന്ന സമയത്തന്നെ-
ആഹ് ആഹ്
അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട സാധനാ അപ്പയത്
ഏഹ് ഇന്നാള് ഒരു ദെവസം ഇണ്ടാക്കിയിരുന്നല്ലോ ഇല്ലേ
ആഹ് അത് വെറും ബനാ ഇത് വെച്ചിട്ട് പഴം വെച്ചിട്ട് പഴം വെച്ചിട്ട് പഴോം ചോക്ലേറ്റും വെച്ചിട്ട് എങ്ങനെയാ കേക്ക് ഇണ്ടാക്കാ
ഉം
ഞമ്മക്കൊക്കെ ഇന്ക്ക് അങ്ങനെ ആഹ് സ്പോഞ്ച് ചോക്ലേയിറ്റിന്റേത് അങ്ങനത്തെയാ ഇഷ്ട്ടം കൂടുതലായിട്ട്
ആഹ് അങ്ങനെ ഇഷ്ട്ടം ആഹ് ഒക്കെ ണ്ടാക്കണം ആഹ് ഓക്കെ